ഹലോ ഹലോ കേക്കാവൂ
ആഹ് കേക്കു
ആ കേക്കാമോ ആഹ് പറയൂ പിന്നെ കന്ത ആ സവാളായി
ആഹ് അതെ ഞാൻ വിളിച്ചത് ഏ എന്റെ ന അനിയൻ്റെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആണേ
ബർത്ത്ഡേ ആണാ ബർത്ത്ഡേ ആയ എത്ര വയസ്സ്
മൂന്ന് വയസാവ്പോണ്
ആഹ് നീ വലിയ ചേച്ചി ആണല്ലോ എന്താ പരിപാടി വിവർത്തനം വിളിക്കാൻ വിളിച്ചോ
പരുപാടി നമ്മുടെ വീട്ടിൽ തന്നെയാണ് പന്തലൊക്കെ ഇട്ടിട്ട് ഒന്ന് വീട്ടില ഒന്ന് ഗ്രാൻഡ് ആയിട്ട് സെലിബ്രേഷൻ ചെയ്യാനാ ഉദ്ദേശ അപ്പോ ഇതിന്റെ ഇടയില് കൊറേ ആളുകളൊക്കെ കേറി വരും അപ്പൊ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഡെസേർട്ട് അങ്ങൻത്തെ കൊറേ സാനങ്ങളൊക്കെ പരീക്ഷിക്കാറുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണ് റെസിപ്പീസ് ഒക്കെ ഒന്ന് പറഞ്ഞന്ന ഞാൻ ഉണ്ടാക്കിക്കോളാം
ആണാ നീയന്നെണ്ടാക്ക
ആഹ്
ആണാ എന്തേലും ഐഡിയ നീ പിന്നെ നല്ലൊരു ഫുഡ്ഡ് ഉണ്ടാക്ക്ണോണ്ട് കൊഴപ്പോല്ല അപ്പൊ എന്താ ഉദ്ദേശം നീയെന്താ എന്തൊക്കെ സ്റ്റാട്ടറ്ഏ മെയിൻ കോഴ്സ് റിസേട്ട് ഒക്കെക്കെ എന്താ ഉദ്ദേശിച്ചേക്കണത്
സ്റ്റാർട്ടറില് ഞാൻ ഉദ്ദേശിക്കണ ഒരു എന്തെങ്കിലും വരുമ്പത്തന്നെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊട് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു സെൻടറിന്റെ ആ ഉദ്ദേശ-
ആ പിന്നെന്തെലും സ്റ്റാർട്ടർ കഴിക്കാൻ കൊടു കണ്ടെ
ആ ഈ നഗട്സ്പോല്ത്തുള്ള സാ
ആ അതെ ണാക്കട്ട് അങ്ങനെ ആ നഗട്സ് കൊടുത്താന്നെ അല്ലെങ്കിൽ കട്ലേറ്റോ ഏ അല്ലെങ്കില് മറ്റേ ടർക്കിഷ് ചിക്കൻ ഇല്ലേടി
ആ ആ
ആ ടർക്കിഷ് ചിക്കന്റെ റെസിപ്പി ഞാൻ പറഞ്ഞരാംഅത് സിംമ്പിൾ ആണ് ചീസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ ചിക്കൻ വെക്കണ പോലെ തന്നെ ടർക്കിഷ് ചിക്കൻ അത് സ്റ്റാർട്ടർ ആയിട്ട് കൊടുക്ക് ടർക്കിഷ് ചിക്കനും പൂരിയുമാണ് പൂരിന്ന് പറഞ്ഞാൽ വല്യ പൂ ഭൂരിയല്ലട്ടാ ചെറിയ ഒരു കോയിൻ നമ്മടെ കൈയുടെ ഉള്ളൻകൈയുടെ വലിപ്പത്തിലുള്ള ഭൂരിയില്ലേ ആ അത് സ്റ്റാട്ടറയി ആദ്യം അവര് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുക്ക വെൽക്കം ഡ്രിങ്ക് മറ്റേ ഇത് കൊടുക്ക നമ്മടാ മൂഹബ്ബത് കി ശർബത്ത്
ഓ ഓ വാട്ടർ മില്ലനൊക്കെ ഇട്ടിട്
തെ റൂഹബ് ഒക്കെ മേടിച്ചിട്ട് റോസ് സിറപ്പൊക്കെ ഒഴിച്ച് ഉണ്ടാക്കൂലേ അത് അറിയാലോ നിനക്ക് പാല് കട്ടപ്പാല് ആ പാലിട്ടിട്ട് ഐസ് ഒക്കെ ഇട്ട് ഇത് അരിഞ്ഞിട്ടിട്ട് റൂഹബ്സ് മിക്സ് ചെയ്ത് അത് വെൽക്കം ട്രി തണുപ്പിച്ചിട്ട് അത് വെച്ചി് തണുപ്പച്ച് വച്ചേക്ക് അല്ലെങ്കിൽ ഐസ് ഇട്ട് വെച്ചേക്കക്ക് ഇനി ഫ്രി്ജിലട്ട് വലിയ ചരിവൊ ഒന്നും കേറ്റിവെക്കണ്ടൻ പറ്റില്ല
ആഹ അപ്പൊ വലിയ ഐസ് വാങ്ങിയാ മതി
ഐസ്മേടിച്ചാൽ മതി നമ്മുടെ ഫ്രിഡ്ജില് വെക്കാണ്ടാ മേടിക്കാൻ കിട്ടുവല്ലോ പാക്കറ്റ് അ അത് പൊട്ടിച്ചിട്ട് വലിയ ചരിവ കലക്കി വയ്ക്കുക പിന്നെ സ്റ്റാർട്ടർ ആായിട്ട് ചെറിയ പൂരി അധിക ആളുകളൊന്നും ഇല്ലല്ലോനിങ്ങ ഫാമിലി ഫാമിലി മെമ്പേഴ്സ് അല്ലേ
അതെ അതെ അത്രയേ ഉള്ളൂ
ഇത് നിങ്ങളടെ ആ ഫ്രണ്ടിലെ ഗാർഡനിലല്ലേ വെക്കണത്
ആ ആ
ആ അപ്പൊകൊഴപ്പല്ല അപ്പനിങ്ങള് പന്തല്ന്ന്ച്ചാല് പന്തല് വല്യ പന്തലിടണ്ടടീ നമ്മളീഫുഡ് വെക്കണസ്ഥലുല്യേ ഫുഡ്കഴിക്കണത് ആ അവിടെ മാത്ര അത്രയും ചെറിയൊരു ഷാമിയാനെ പോലെ വെച്ചാമതി എന്നിട്ട് ബാക്കി നിങ്ങടെ നല്ല ഭംഗിയല്ലേ ആ ഫ്രണ്ടൊക്കെ കാണാനിട്ട് ചെടികളും മറ്റേ ലൈറ്റൊക്കേണ്ടല്ലോ അപ്പൊ അവിടെന്നിട്ട് ചെയറുംതൊക്കേ വെച്ചാ മതി അപ്പൊ ഇവര് ബൊഫയെ പോലെടുത്ത് കഴിച്ചോളൂ ആ അദ്യം സ്റ്റാർട്ടർ വലക്കണ്ട്രിങ്ക് കേറിവരുമ്പത്തന്നെ കൊടുക്ക് പിന്നെ ടറക്കി ശിക്കനോ അല്ലെങ്കി മറ്റേ ഈ ഷ്രിംപ് ഷ്രിംപ്കോക്കനട്ട് ഫ്രൈയൊക്കേല്ലേ ഈ ചെമ്മീൻ ആ എഗ് വൈറ്റില് ഐലേക്ക് അത് മുട്ട അടിച്ചിട്ട് കോൺഫ്ലവറും മുക്കിട്ട് പിന്നെ ഈ മറ്റേ ഡ്രൈ കോക്കനറ്റിന്റെ പൗടറില്ലേ ഒണക്ക ആ അതില് മു കീട്ട് പൊരിച്ചെടുക്കണം അത് സിമ്പിളാ അത് അധികം ഓയില്ല് പൊരിച്ചാമതി ന്നട്ട് കുറച്ച് മയോണേയ്സും ഏ സോസുംകൂടി മ മിക്സെയ്തിട്ട് ഒരു ടിപ്പ് ഏ അത് അവര് വരുമ്പോത്തേനും അങ്ങനെ കൊടുക്ക് ന്നാ മറ്റേ തർക്കിചിക്കൻവേണ്ട ഇത് കൊട് ഷ്രിംമ്പ് കോക്കനട്ട് ഫ്രൈ കൊടു സ്റ്റാർട്ടറായിട്ട് അതും പിന്നെ വേറെ വേ നക ചു വെക്ക് അപ്പൊ അത് ഒര്ണം ഒന്നു ആയല്ലോ ഏ പിന്നെ മെയ്നായി എന്താ ബിരിയാണി വെക്കാനാണോ മെയിൻ കോഴ്സ്
മന്തി ആയാലോന്നാ
ആ മന്തി നല്ലതാ ആ മന്തി അടിപൊളിയാ അതാമ്പം ചിക്കൻ ഏ എത്ര പേരാന്നവെച്ചാല് ഏ ആ വല്യ പീസ് വെക്കണ്ട ആ വല്യ പീസ് നമ്മള് സാധാരണ കടേന്ന് മേടിക്കുമ്പോള്ള
ആ അത് വേണ്ട ആ
അത് അങ്ങനെന്നെടുത്തിട്ട് കട്ടെയ്യ്ച്ചിടണം മുറി ച്ചിടണം ചെറിയ പീസാക്കണം ഒര് ഓവറല്ല ഇപ്പൊ രണ്ട് ഒരു വല്യ പീസിനെ രണ്ടാക്കി മുറിച്ചിട്ട് അത് ഗ്രിൽഡെയ്താ മതി അല്ലെങ്കി ഗ്രിൽഡെയ്യണ്ട അല്ലാതെ ആദ്യം തന്നെ അല്ലെങ്കിൽ വേണ്ട ഗ്രിൽഡെയ്‌തി മതി ഏ കനലിലിട്ട് അങ്ങ് വെച്ചാ മതിയന്ന് ഇപ്പ മറ്റ ഏ മറ്റേ ഇത്ണ്ടല്ലോ നിനക്ക് മറ്റേ വല്യ ഓവന് ണ്ടല്ലാ അതിനാത്തോട്ട് കേറ്റി വച്ച് ഗ്രിൽഡെയ്താ മതി മ മസാലക്കെ പെർറ്റി തൈര് അതക്കറിയാലോ തൈര് കുരുമുളക് ഏ പിന്നെ മസാല മന്തി മസാല ഒക്കെ ഇട്ടിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് കുറെ നേരം വെക്ക്വ ആദ്യം തന്നെ അത് കഴുകി ഇതാദ്യം ചെയ്ത് വെക്കുക
ഉം
ട്ട് ചിക്കൻ കട്ട് ചെയ്തിട്ട് അത് ഗ്രിൽസെയ്ത് വെക്കാ മാറ്റി വെക്ക്വ ചൂടാക്കി പിന്നെ റൈസ് നമ്മള് ഇ മറ്റേ മാഗി ഈ ക്യൂബൊക്കെട്ട് റൈസ് ഉണക്കാനാരങ്ങൊക്കെ ഇട്ട് നമ്മ എപ്പഴും ബിരിയാണി വെക്കൂലടി
ആ അപ്പയീ റൈസ് എങ്ങനെക്കെയാ
ആ റൈസ് അപ്പ ഈ വെള്ളം ഒഴിക്കാ മാഗി ക്യൂബ് വെച്ചിട്ട് ഇപ്പൊ ഒരു ഗ്ലാസരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അതാ കണ ആ അങ്ങനെ കണക്ക്ണ്ട് ആ ഒരു ക്ലാസരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളോണ് കണക്ക്
ആ അരിയുടെ വേവെത്ര ന്നൊക്കെ പർഞ്ഞെരോ
ഇപ്പോൾ അതാ ഞാൻ പറഞ്ഞത് ആദ്യം കഴുകി ഊറ്റി വെള്ളം ചൂടാവൂല്ലേ ചൂടായി തൊടങ്ങ്ന്നേന് ആ സമയം ആവുമ്പ അരി കഴുകിയാ മതി
ആ
ആ മനസ്സിലായ അപ്പ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം വെക്കണം ഇന്ന്ട്ട് മാഗി ക്യൂബൊക്കെ ഇട്ടിട്ട് അത് ഈ ഈ വെള്ളം വറ്റ്ണെനൻസരിച്ച് ചോറ് വെന്ത് വര്ന്നോളും അങ്ങനെ ചോറൊള്ളു ചോറു വെക്കാൻ എളുപ്പാണ് മറ്റേത് ഗ്രിൽ തിയത് വെച്ചാതി ഗ്രിൽഡ്യ്തിട്ട് ഗ്രിൽഡ് ഇങ്ങട്ട് കട്ട് ആ സൈഡ് ആയിട്ട് ആ നമുക്ക് മയോണേസ്
മയോണൈസും പിന്ന ഒരു തക്കാളി തക്കാളിയുടെ ഒരു ഇല്ലേ
പുതിനേയിലയൊക്കിട്ടരച്ച് ആണ് ആ സിറം. പോലെ ഉണ്ടാക്ക്ണത്. അത് പിന്നെ ഈ മന്തി കഴിക്കാത്തവർക്ക് വേണങ്കില് ഫ്രൈഡ് റൈസാ അല്ലെങ്കിൽ റൈസ് സാധാ നമ്മളെ ചോറോ അങ്ങനെ എന്തേലും ഒക്കെ വെക്കാം. ആ എന്താ ചെ പ്രായൊള്ളവരൊക്കേണെ കഴി ക്കില്ലടി. അവിട അപ്പുപ്പനും അമ്മുമ്മക്കെണ്ട് അപ്പാപ്പനും അമ്മാമ്മക്കെ ഇണ്ടല്ലോ. അപ്പ അമ്മൂമ്മേക്കെ കഴിച്ചില്ലെങ്കിലാ. ഹലോ
ആ ഹലോ
ആ കേക്കണില്ലേ? ആഹ പിന്നെ സ്റ്റ ഇതെന്താ ഡിസേർട്ട് എന്താ കൊടുക്കാനാ പ്ലാൻ?
ഡെസേർട്ട് നല്ല വെറൈറ്റി ആ ടീ. ക്യാഷൂനട്ടൊക്കെ ഇട്ടിട്ട് നല്ല ഈ ബെൽജിയം ചോക്ലേറ്റ് ഒക്കെ
ആ സെ ചെല ചോക്ലേറ്റേള്. അത് വേണെങ്കിൽ നമുക്ക് വേണെങ്കി ഡിസേർട്ട് വേണേ പുറത്തുന്ന് വേടിക്കാ. അത് നല്ല ഐഡിയ ആയിരിക്കും. കാരണം ഇത്രയും തന്നെ ഇണ്ടാക്കി വരുമ്പ ത്തിനും നമ്മുടെ സമയം ഏകദേശൊ ഇന്ന് രാവിലെ തുടങ്ങണം. ആ അതെ അതെ. മറ്റേ കോക്കനട്ട് ഷെബും നഗറ്റ്സ്സൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പാണ്. ആ അതൊക്കെ എളുപ്പാണ് അല്ലെങ്കിൽ ചിക്കൻ ഡൈനാമിട്ട് ഇണ്ടാക്കിയാതി അത് എന്താന്നറിയാമോ ചിക്കൻ പൊരിക്ക അന്നിട്ട് മയോണയ്‌സും സോസൂടി മിക്സ് ചെയ്തിട്ട് ഈ ചിക്കൻ വറുത്ത് അതിനകത്തോട്ട് ഇട്ടിട്ട് ഇങ്ങന മിക്സ് ചെയ്ത് വെച്ചാതി അപ്പ ചിക്കൻ ഡൈനാമിക്ക് ആയി മറ്റേ ശൃംമ്പ് മുക്കിപ്പൊരിക്കണ്ട ചിക്കൻ നമ്മ സാധാരണ വറക്കണ പോലെ വറുത് ടുത്തിട്ട് ഇങ്ങനെ ചെയ്താ മതി അതായത് മുട്ടേം കോൺഫ്ലവറും ഇട്ട് ഏ മറ്റേ കാശ്മീരി ചില്ലി ഇട്ട് വേണം വറക്കാൻ മിക്സി ആ ആ അങ്ങനെ ആ അത് ഒരു സ്റ്റാർട്ടർ ആയിട്ട് അങ്ങനെ കൊടുക്കും
ഓ
മനസ്സിലായ അപ്പാതാ റെഡി അപ്പഴ് ഡിസേർട്ട് നോക്ക നമുക്ക് കേക്ക് കട്ടിച്ച് തന്ന് കഴിഞ്ഞാ കേക്കാ കേക്ക് മതിയാവൂല്ലേ. അല്ലെങ്കി ബ്ര ബ്രൗണി ബ്രൗണിയും വാനില കേക്കും കൊടുത്തു നോക്ക്
ഈ ടെൻഡർ കോക്കനട്ട് പുഡ്ഡിങ്ങില്ലേ അത് ഒന്ന് ട്രൈ ചെയ്തോ
അതന്നെ ഒരു പീസ് ഏ ഈ ബ്രൗണിക്ക് കേക്ക് ഹട്ടിൽ ഒരു പീസിന് അറുപത് രൂപയാണ് മനസിലായ അപ്പ അ അറുപതു രൂപയ്ക്ക് അപ്പൊ നിനക്ക് വല്യ ബൾക്കായിയിട്ട് നീ ഒരു ഓർഡറെടുക്കുമ്പോ അവരെന്തായലും ഡിസ്കൗണ്ട് ചെയ്തു കൊടുക്കും പിന്നെ ഐസ്ക്രീം വാനില ഇല്ലേ വാനിലയുടെ ഒരു ഇത്ര ലിറ്ററിന്റെ ഒരു രണ്ട് മൂന്ന് നാല് ലിറ്ററിന്റെ ഐസ്ക്രീം മേടിച്ച് വെച്ച് ഫ്രീസറില് ഫ്രീസർ പോലത്തെ സാനത്തില് അപ്പൊ ആഹ് നിങ്ങള് തന്നെയല്ലേ ഇപ്പൊ വിളമ്പാനായിട്ടു വേണെങ്കി അങ്ങനെ ആ വലിയ ആൾ നിങ്ങടെ ആ കസിൻസ് ഒക്കെ ഉണ്ടാവൂലേ വിളമ്പിക്കൊടുക്കാൻ ആഹ് ഇത് ആൺ അൺകുട്ടിയ ഇണ്ടാവൂല്ലോ പിള്ളേരൊക്കെ അപ്പ അവരെ പറഞ്ഞ് ഏപ്പിച്ചാ മതി അപ്പൊ അവരെതൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്തോളും അപ്പൊ അടിച്ചു പൊളിക്കാനാണ് തീരുമാനം പരിപാടി ഏഹ് ആ അനിയൻ നീ വലിയ ചേച്ചി വലിയ ചേച്ചി ആണല്ലോ അപ്പൊ പിന്നെ അനിയന് വേണ്ടീട്ട് ചെയ്യണോല്ലോ ആ മൂന്ന് വയ സില എന്താ മൂന്ന്സിൽ അങ്ങനെ ആഘോഷാ
ആഘോഷം ഏ
അല്ല അത് നിന്റെ പേർക്ക് നീ ആഘോഷിക്കണണോ അല്ലെങ്കില്
അല്ല അനിയന്റെ
അതല്ലടി ബർത്ത്ഡേ ഒന്ന് കാര്യം ഒരു വയസിന്റെ ബർത്ത്ഡേ ആക്കല്ലേ ഭയങ്കര ഗ്രാൻഡ് ആക്കണത് അതായത് മൂന്ന് വയസ്സിന് ഇത്ര ഗ്രാന്റ് ഒക്കെ അപ്പോ ഞാൻ നിന്റെ പേർക്ക് അനിയനന് വേണ്ടിട്ട് ചെലവ് ചെയ്യണ പോലെ അതാ ചോദിച്ചത്
ആ അത് എനിക്ക് ജോലി കിട്ടിയല്ലോ അപ്പ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ പഇപ്പൊ ഒന്ന് ഗ്രാൻഡ് ആക്കാന്ന് കരുതി
ആ അങ്ങനെയൊക്കെ ചെയ്യല് നമുക്ക് വല്ലപ്പോഴൊക്കെള്ള സന്തോഷം പിന്നെന്തിന് എന്തൊക്കാ അത്രേ ഉള്ളൂ അതുകൊണ്ടാട്ട നിന്നേ നല്ലത് പിന്ന അമ്മ ഹെൽപ്പ് ചെയ്യോല്ലാ
ആ ഹെല്പ് ചെയ്യും
ആഹ് അപ്പൊ കുഴപ്പം ഇല്ല നോക്കട്ടെ ഞാൻ പറ്റുമെങ്കി ഞാനും നേരത്തെ വരാം നിന്നെ ഞാൻ ഹെൽപ് ചെയ്യാലൊ
ആഹ് ആഹ്
ആഹ് നോക്കാം നിന്റെ ഫുഡ് ആ നിന്റെ ഫുഡൊക്കെ പിന്നെ നല്ലായോണ്ട് കുഴപ്പമില്ല നീ പിന്നെ ഒരുതവണ പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കും അതുകൊണ്ടിപ്പോ കു പോവൂല എനിക്ക് ഇത്രയും പേർക്കുണ്ടാക്കാൻ ഭയങ്കര പണിയാ അവിടെ കൊച്ചുള്ളൊണ്ട് ആണ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാട്ടോ അതുകൊണ്ട് ഞങ്ങള് ഞാൻ ചെറിയ എന്തേലും ഒക്കെ വല്ല നെയ്ച്ചോറാ ഇറച്ചിക്കറിയാ അങ്ങനെ എന്തേലൊക്കെോക്കും വയ്ക്കും എന്നിട്ട് കേക്ക് മേടിച്ച് മുറിക്കും അതാണ് ചെയ്യണത് ഈ പ്രാവശ്യം ഞാനും നടത്തുന്നുണ്ട് ഗ്രാൻഡ് ആയിട്ട് വിളിക്കാം ഫാമിലി ഫ്രണ്ട്സിനെ വിളിച്ച് അങ്ങനെ നടത്താം എനിക്ക് ഭക്ഷണം ഉണ്ടാക്ക എനിക്ക് അതു ഭയങ്കര ഇഷ്ടം ആണ് പരിപാടിക്കൊ ഉം പിന്നെ വേറെന്താ എന്നാ നിന്റെ ബർത്ത്ഡേ
ബർത്ത്ഡേ അടുത്ത മാസം
അടുത്ത മാസം ആദ്യം ആഹ് അപ്പൊ കൊഴപ്പമില്ല സ്കൂളൊക്കെ തുടങ്ങണ ടൈം ആണല്ലേ
അതെ അതെ
ആ അപ്പ വരു അല്ലടാ
നമ്മളൊരു സൺഡേ ആണോള്ള
ഓ അങ്ങനെ അപ്പൊ നി പന്ത്രണ്ണ്ട്ടി വരുവല്ലേ
ആഹ് വരും
മഴ സമയം ആണ്ല്ലോ ആഹ് അപ്പൊ കൊഴപോല്ല ഒരു ചെറിയൊരു പന്തലൊക്കെ ഇടാം അല്ലെങ്ക്കൊഴപ്പമില്ല നിങ്ങളുടെ റൂമിൽ മറ്റേ റൂഫ്ട്ടേക്കണല്ലേ മറ്റേ ഷീറ്റ് ഇട്ടേക്കണേ ടെറസിന്റെ മുകളിലോട്ട് ആക്കാല്ലോ
ആ അങ്ങനെക്കെ അങ്ങനെ മഴയാണെങ്കില് ടെറസിന്റെ പുറത്താരിക്കും അല്ലെങ്കില്
താഴെ തന്നെ ഗാർഡൻ അപ്പം ടെറസ്ന്റെ മോളിൽ ടത്ത് മഴയാണെ റിസ്ക് എടുക്കണ്ട
ആഹ് അത് അന്നത്തെ ദിസം നോക്കിയട്ടെടുള്ളു
അന്നേനടക്കട്ടെടാ എന്തേലും ഉണ്ടെങ്കി വിളിച്ചാമതി ശരി